കേൾക്കണ്ടോ ആഹ് കേൾക്കണ്ടോ ആഹ് ഫുടൊക്കെ കഴിച്ചോ
ഇല്ലടാ കുറച്ച് കഴിയും എല്ലാം വച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് റെസ്റ്റല്ലേ കുറച്ച് നേരം ഇരിക്കാന്ന് വിചാരിച്ചു
ആഹ് ആഹ് കഴിച്ചിട്ടില്ല ഉ കൈക്കണം ഉം പിന്നെ എങ്ങനെ
എന്തൊക്കെയുണ്ട് പറയ്
അങ്ങനെ പോണ് ഉം
എന്തേലും ക്ലാസ്സിൽ എന്തേലും പോവുന്നുണ്ടാ
ഏയ് ഇല്ലില്ല
കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായി
ഈ കല്യാണം കഴിഞ്ഞിട്ട് എട്ടാമത്തെ കൊല്ലാണ് വീട്ടിലെ
ആ ഹ
ആഹ് പിന്നെ ആഹ് ആഹ് ഉം പിന്നെ ഇങ്ങളത് അതല്ലൊ
ആഹ് ഞങ്ങളത് ലൗ മാരേജ് ആയി
ആഹ് അപ്പം പൊന്ന് അങ്ങനത്തൊക്കെ
ആ അതിനൊക്കെ കൊറേ പ്രശ്നംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ അതായത് ആ ഭർത്താവിന്റെ അണ്ണന്റെ കല്യാണമായിരുന്നു യിരുന്നു അപ്പൊ എന്നെ വിളിച്ചോണ്ട് വന്നതാണ്
അപ്പോ അവർക്ക് കല്യാണമായിട്ടായത് കൊണ്ട് ആവശ്യത്തിന് ഏറെ സ്വർണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് പിന്നെ അങ്ങനെ അധികം ഇല്ല അപ്പഴേ ഒരു അഞ്ചോ ആറോ പവൻ അങ്ങനെ എന്തൊക്ക ഒക്കെ ഉള്ളൂ
ആ അതല്ല ഇവ ഇവിടെ ചെറു ഇവിടെ ചെറിയ കല്യാണ ആയിനി
എന്താടാ
നിങ്ങളെ വീട്ടില് കല്യാണം ഇല്ലേനി
ഇല്ലായിരുന്നടാ ഞാൻ വന്നിട്ട് ഇവിടെ വെച്ചായിരുന്നു കല്യാണം ആ അപ്പൊ ആ അപ്പൊ പിന്നെ
വീട്ടുന്ന് ഈ അച്ഛനും അമ്മയും ഇറക്കിയതല്ല
അല്ല അല്ല
നിങ്ങള്
ആ ഞാൻ പോയതാണ് ആ
ആ
കൊറെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ആ അല്ലല്ല പിന്നെ കുഴപ്പൊന്നുല്ല ഒരു രണ്ട് മാസോ മൂന്ന് മാസോ അതിനകത്ത് എല്ലാം ശരിയായി ആ ആ അ പിന്നെ അങ്ങനെ എന്റെ ഹസ് ഭർത്താവിന്റെ അമ്മയ്ക്ക്ഈ രണ്ടു മക്കളെയും രണ്ട് രീതിയിൽ ചെറുതായിട്ട് കാണ ന്ന ഒരു സ്വഭാവൊക്കെ ഉണ്ടായിരുന്നു കാരണം അവൾ ക്കെല്ലാം ഒണ്ട് എനിക്കൊന്നുമല്ല പിന്നെ ഞങ്ങള വീട്ടുകാരും ഭയങ്കര അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കുടുംബമാണ് ആ അതിന്റെ പ്രശ്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻറെ ഭർത്താവ് എന്റെ കൂടെ തന്നെ നിന്നതു കൊണ്ട് പ്രശ്നല്ല ഇപ്പൊ ന്യൂസൊക്കെ കാണുമ്പോ നമുക്ക് പേടിയാവും ഇ ഓരോഇടുത്ത് സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരും പറഞ്ഞു ഓരോ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതും അങ്ങനെയൊക്കെ എനിക്കും എനിക്കങ്ങനെ ഭയങ്കര പ്രശ്നൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ രീതിയില് എന്തെങ്കിലും കുത്ത് വാക്കു അങ്ങനെയൊക്കെ പക്ഷെ ഭർത്താവിന്റെ ഭാഗത്തൊന്നും ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല
ആ അതന്നെ അതില്ലേ കൊടുത്തോ തോനേ കൊടുത്തോടുത്തുണ്ട് ഇല്ലത്ത
ആ ഒരുപാട് കൊടുത്ത വിടുന്നപറഞ്ഞ മക്കള എന്തുമാത്രം കേസാണ്
ആ ഓല തന്നെ ഉള്ളൂ ഫോണിൽ ഇങ്ങനെ കാണാനുള്ള മരിച്ച് പറഞ്ഞാണ്ട്
അതാ എന്നും കാണും സ്ത്രീധനം കൊടുത്തില്ല അല്ലെങ്കിൽ കൂടു കൂടുതൽ കൊടുത്തിട്ടും ആ ഉപ
ആ ആ മറ്റേ വേറെ ആ പാമ്പിനെ കടി വന്നൊക്കണ്ടില്ലേ ആ അതിന്റെക്കെ ഇപ്പ എത്ര കൊടുത്തല് അയിന്റെ പെങ്ങളെ വരെ പഠിപ്പിച്ചത് ഓലല്ലേ അപ്പൊ ഉം
എവിടെ നോക്കിയാലും അതേ ഒള്ളു
ആ അ അതൊക്കെ എന്തായി ആർക്കറിയാലേ അത് കൊറചീസം ഉണ്ടാവും എല്ലോം പിന്നെണ്ട് എല്ലാരും മറ
എല്ലാരും മറക്കും ആ ശരിയാ അത് ഈ ന്യൂസെന്നല്ലാഡാ എല്ലാ ന്യൂസും അങ്ങനെ തന്നെ അല്ലേ ശ്രദ്ധിച്ചാ മനസ്സിലാവും ആ ഒരു കുറച്ചു ദിവസം ഒരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചോ അതിന്റെ ഒരു ചൂടുണ്ടാവും പിന്നെ ആൾക്കാ ആളുകൾ അത് പതിയെ പതിയെ അങ്ങ് മറന്ന
ആ അതെന്നെ. പിന്നെ ആണെങ്കിലോ ഓരോന്ന് കേ കേൾക്ക്ണ മൊത്തം അതാ
ആ ഇപ്പൊ പെൺമക്കളായാലും ആൺമക്കളായാലും മനസ്സിലൊര് ആദിയാണ് മ് ആ വളർന്ന് കഴിഞ്ഞാലുള്ള കാര്യം ആലോയ്ക്കുമ്പോ
ആ അതെന്നെ അതെന്നെ മ്മ് പിന്നെ ആണെങ്കിലോ കൊ കൊടുത്തിട്ടും ചെലോൽക്ക് സമാധാനണ്ടാവൂല കൊട്ക്കാഞ്ഞാ ഇതിന്റെ പേരില് വേറെം അങ്ങനേണ്
ആ ഇപ്പൊ കൊടുക്കാത്തവർ ക്കും അടിയും ബഹളവും കുത്തവാക്കുകളും പ്രശ്നങ്ങളുമാണ് പക്ഷെ ഒരുപാട് കൊട് ത്ത് വല്ല്യ രീതിയിലൊക്കെ കല്യാണടുത്ത് വിട്ട്ട്ടും കൂടുതലും അങ്ങനെയുള്ളവര്ടെ വീട്ടില ആണ് അതായത് ഇവർക്കൊക്കെ അഹങ്കാരം പൈസ അഹങ്കാരം കൊണ്ടായിരിക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കാതെ ഒരു ബഹുമാനം ഭാര്യക്ക് കൊടുക്ക ഇടിയും പ്രശ്നങ്ങള് ലാസ്റ്റ് ആ പിള്ളേർ പോയി ആത്മഹത്യ ചെയ്യും അതുപോലെ സ്വന്തം വീട്ട്കാര അപ്പൊ കൂടെ നിർത്താറില്ല മരിച്ച് കഴിഞ്ഞ ശേഷം മാ മ ണം ന്ന് പറ്ഞ്ഞിട്ട് കാര്യല്ലല്ലോ നമ്മൾ നിർ കൂടെ നിർത്തേണ്ട സമയത്ത് നിർ ത്തണ്ടേ അവരെ വിഷമത്തിലല്ലാ അപ്പൊ പറയ് എല്ലാ മക്കളും അഡ്ജസ്റ്റെയ് ഇത് ഇതൊക്കെ കഴിഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ ക്ക് വന്നത് മക്കളെല്ലാം സഹിച്ചു പോണം സഹിച്ചു പോണം അവസാനം സഹിച്ചു സഹിച്ച് ജീവൻ പോയ ശേഷം മീഡിയയുടെ മുമ്പിലും പ്രസ്സിന്റെ മുമ്പിലൊക്കെ വന്നിരിന്ന്ട്ട്
ആ ഇങ്ങനെണ്ടായീനീ അത്ണ്ടായിനി അപ്പൊ ഒന്ന് പറ്യാന്
ആ എനിക്കിപ്പം ഒരു മോനാണ്. ഇനി അടുത്തൊരു മോളായാലും മോനായാലും നമുക്ക് നമ്മളെ ജീവനുള്ള കാലത്തോളം അവർക്ക് നമ്മൾ നിക്കണം അവരെ കൂടെ. എന്നാണ് ഞാൻ വിശ്വസിക്കു എന്ത് പ്രശ്നത്തിലും.
ആഹ് ശെരിയാ
അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അവര് ഈ ആദ്യൊക്കെ നമ്മൾ വെശ് മിക്കും അല്ലെങ്കി നമ്മൾ എന്ത് ചെയ്യുംന്ന് പറ്ഞ്ഞ് മറച്ച് മറച്ച് വെക്കും ലാസ്റ്റ് നമ്മളെ കൈ നിക്കത്തി ത്തപ്പോഴായിരിക്കും ഇതൊക്കെ പൊറത്ത് വരുന്നത്
ആ അതന്നെ മ്മ്
ക്കക്ക് നല്ല സുഹൃത്തായി
മ് ആ അപ്പൊ ഈ എന്തേനിപ്പം ങ്ങള് പോന്ന അപ്പല്ലേ അപ്പൊക്കെ എതിർപ്പുണ്ടായീനോ വീട്ടില്
വീട്ടിലോ
ആ
ആ എടാ ഞങ്ങളേഴു വർഷത്തെ ലൈനായിരുന്നു അതിന്റെടയില് ഒരു വർഷക്കായപ്പോഴത്തേക്കും വീട്ടിലറിഞ്ഞ് പിന്നെ സർവൈവ് ചെയ്തത് ആറ് വർഷണ് അതായത് പിന്നീട് അവരെ മൈൻഡ്സെറ്റ്ൽ മന്സ്സിലായി ഇവര് ഭയങ്കരായ്ട്ട് അതായത് ഒരു പ പതിനാറ് വയസ്സിൽ തുടങ്ങിയ ഇഷ്ടം ഇരുവത്തിമൂന്ന് വയസ്സ് വെരെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ ആ അപ്പൊ അവ അവർ അറിയായ്ര്ന്നു എപ്പോഴായിരുന്നാലും ഇവർ കല്യാണം കഴിക്കുംന്ന് പക്ഷെ സമ്മതം അങ്ങനെ അല്ലായിര്ന്ന് പിന്നീടാ ഒരു അവസാന ഒരു സ്റ്റേജായപ്പോ ശെരി നടത്തിത്തരാമെന്നുള്ളൊരു രീതിക്ക് വന്ന പ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാര് അവരെ ചേച്യൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഇത് നടക്കൂല എന്നുള്ള രീതിയിലൊക്കെ കൊറെ കാണിക്കാൻ തുടങ്ങി
ആഹ്
ക്കെ ആയപ്പോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ശെരി കല്യാണം കഴിക്കാം എന്ന് അങ്ങനെ കല്യാണം കഴിച്ചയാണ് പിന്നെ ഒരു രണ്ടു മാസം ത്തികത്ത് വീട്ടിലൊക്കെ വിളിച്ച് വീട്ടിലൊന്നൊക്കെ വിളിച്ച് കുഴപ്പമില്ല പിന്നെ ഇവരി ഇവിടന്ന് അങ്ങോട്ട് അവരിവിടെന്നിങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഓക്കെയായി.
ആഹ ആഹ് ആഹ
അവർക്ക് പി പിന്നെ എന്റെ മ്ഇ വീട്ടുകാരന്ന് വെച്ചാ നമ്മട സന്തോഷം നോക്കി വേറെ
ആ ആ അതന്നെ അങ്ങനെന്നെല്ലേ വേണ്ട്യേ ആ
ഇപ്പൊ ഓക്കെയാണ് കാരണം നമ്മളെ എന്നെക്കാളും ഇഷ്ടം എന്റെ ഭർത്താവിനെയാണ്. ആ അത് ആ അതങ്ങനേയിരിക്കും പിന്നീട് പിന്നീട് ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ക്കെയാണ് വരാറുണ്ട് പോവാറുണ്ട് ഞാ അവിടെ പോയി നിക്ക് അവരവിടെ വന്ന് നിക്ക്യക്കെ ചെയ്യും.
ആ ആ പിന്നെ ആ ആ അവിടെ അവിടെയും നിക്കേണ്ടാവൂലേ
എന്താടാ
അവ്ടെയും പോയി നിക്ക്യലുണ്ടാവൂലേ
ആ ഞാ ആ എന്നിട്ട് മോനായ ശേഷോണ് നമ്മള് സപ്പ്റേറ്റ് ആയിട്ട് തനിയെ താമസം മാ മാറിയത് പ്പൊ എടയ്ക്കിടയ്ക്ക് രണ്ട് വീട്ടില് എന്റെ വീട്ടിൽ പോണ പോലെ തന്നെ എന്റെ ഭർത്താവിന്റെ വീട്ടിലും പോയി നിക്കും വരും അങ്ങനെ
ആ
പിന്നെ എല്ലാ ആവ് ആവശ്യങ്ങള് ക കല്യാണായാലും പാല് കാച്ചായാലും എല്ലാത്തിനും എല്ലാരും കാണും. ഉം നന്നായിട്ട് ഒരു ദിവസങ്ങ് സന്തോഷിക്കും എല്ലാരും വൈകുന്നേരാവുമ്പോ വീ ട്ടില് പോവും പ്രശ്നങ്ങളൊന്നുല്ല ഏറ്റവും നല്ലത് തന്ന് തനിയെ താമസായ ശേഷം വലിയ കുഴപ്പില്ലാത്ത ഒരു ലൈഫാണ് ജീവി വിതാണ് പക്ഷെ ചിലർക്കൊക്കെ കൂട്ടു കുടുംബം നല്ലതാണെന്ന് തോന്നൺ പക്ഷെ എനിക്ക് എന്താ അങ്ങനെ തോന്നിയിട്ടില്ല.
ആഹ്
അഡ്ജസാ മ് ചെല വീട്ടുകാർ കൊഴപ്പില്ലാരിക്കും ന്ന് തോന്നണ് അതുകൊണ്ടായിരിക്കും അങ്ങനെ
ആഹ് ആഹ് ആ
ഞിങ്ങളവ്ട ആരൊക്കെണ്ട്
ഇമ്മ ഇപ്പ ഏഹ് രണ്ട് ആങ്ങളമാര് ഒരു താത്തെം താത്തക്ക് എ മൂന്ന് കുട്ടികളെണ്ട് എനിക്ക് ഒരാള് പിന്നെ കാക്കന്റെ കല്യാണം നോക്ക്ണ്ട്
ഇങ്ങളെല്ലാരും ഒരുമിച്ചന്നെണാ
ആഹ് എല്ലാ ഓള് ഓളെ വീട്ടില് ഞാന് പിന്നെ ഇ ക്കൂരവേദനായോണ്ട് ഞാൻ ഇവ്ടെ നിക്കു പിന്നെ ഇപ്പൊ ഇങ്ങനെ ലീവ് ഉണ്ടാവുമ്പോ അങ്ങോട്ട് പോകും അങ്ങനെ മ് ഉം
ഞങ്ങക്ക് അവിടെ നാലു പേരായിരുന്നു വീട്ടില് അയില് ഒരാള് കല്യാണം കഴിച്ചിട്ട് ട്ടില്ല ഒരാള് തൊട്ടടുത്ത് തന്നെ താമസ് പിന്നെ രണ്ട് ഫാമിലി അപ്പൊ നമ്മളൊരു ഫാമിലി മാറി സപ് തനിയെ വീടെടുത്ത് താമസിച്ച് അടുത്ത് തന്നെ പക്ഷെ
ആഹ് ദി ഇ അവടെ ആ ഇങ്ങളെ ആദ്യത്തെ വീടിന്റെടുത്ത് തന്നെയാണ്
എന്റെ ഫറ്ത്താവിന്റെ വീടിനട്ത്ത് തന്നെയാണ് നമ്മളിപ്പോ താമസിക്കുന്ന വീട്
ആഹ്
എന്റെ വീട് പക്ഷെ ബസ്സ് കേറി പോകണം കുറച്ച ദൂരം ഉണ്ട്
ആ ആ ആ അപ്പൊ പോകുമ്പം നിക്കു യ്ക്കാരും ഇങ്ങോട്ട് പിന്നെ ലീവ് ഉണ്ടാവുമ്പോം ഇങ്ങോട്ട് വരൂല്ലേ
ആ പിന്നെ എന്താന്ന് വച്ചാലേടാ എൻ്റെ വീട്ടില് വേറെ ആരുല്ല എന്റെ ആഹ് ആ അച്ഛനും അമ്മയും മത്രേള്ളൂ പക്ഷെ ഹസ്സ്ബന്റെ വീട്ടില് ആ അവരെവ് അവ്ടെ അച്ഛനും ചേട്ടന്മാരും അവരെ ഫാര്യയും മക്കളും എല്ലാരും ഒണ്ട് അപ്പൊ ഞാൻ പിന്നെ എൻ്റെ വീ അവര ഒറ്റക്ക ആയത് കൊൊണ്ട് മോനാണ് അവരുടെ സന്തോഷം അപ്പൊ ഇടക്കിടക്ക് ഒരു ശനിയ കൊണ്ടു ഞാറാഴ്ച്ച തിരിച്ചുവരാൻ കാണക്ക് ന് വെളിയാഴ്ച്ച വയ്കിട്ടക്കെ പോയിവരും വരാ കണിന് വെള്ളിയാഴ്ച വീട്ടൊക്കെ പോയിട്ട് വരും ആഹ അങ്ങനെ
അപ്പൊ ഭർത്താവും വീരൊക്കെരെ നിക്കാനില്ലേ
ആ വരും വരും പിന്നെ ജോലിയുള്ള ദിവസം വരൂല അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാക്കിട്ട് ഇ വ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെ വന്ന് നിക്കക്കണേന് പ്രശ്നംൊന്നുമ ഇല്ല
ആരുല്ലല്ലോ ആഹ എന്നാ ശരിട്ടോ പിന്നെ വിളിക്ക
ആ ശരി